ആഹ് നല്ല വിശേഷം.
ആഹ് പിന്നെ?
പിന്നെ വേറെന്തൊണ്ട്? ആഹ് ഇന്ന് ഇന്ന് വെയിലൊണ്ടല്ലെ?
ആഹ്
ഹലോ
പെയ്യാണ്‌ണ്ടാവാറ് രണ്ട് മൂന്നീസം അത്യാവശ്യം മഴ പെയ്തപ്പം ഇപ്പോ വെയിലായി
ആഹ് അതെയതെ
ആഹ് എടക്ക് വെയില് കിട്ടാങ്ങലാണെല്ലെങ്കില് ഉണങ്ങിട്ടൂല ഡ്രെസൊന്നും
ആഹ് ആഹ്
അതാണ്
ഉം ഉം
പിന്നെ?
ഡി പി ഇട്ടേക്കുന്നെ കുഞ്ഞിന്റെ ഫോ കുഞ്ഞിന്റെ കയ്യാണ?
അല്ലല്ലല്ല അത് ജെസ്റ്റ് എന്താ പറയാ വെറുതെ വെച്ചതാ
ആണോ ആഹ്
ഉം അത് ഹിന്റല് കിട്ടിയപ്പളെ
പിന്നെ ആണോ ആ ഞാനോർത്തേ അവിടത്തെ കുഞ്ഞിന്റെ ആയി
ആ അല്ല എനിക്ക് മോള്ണ്ട് അവക്ക് മൂന്നര വയസ്സായി
ആഹ് ആഹ് ആഹ് എനിക്കൊണ്ട് മൂന്ന് മാസവായി
ആ ഓ ശരി ഒരാലുള്ളൂ
ഉം ആഹ്
ഏഹ് കല്യാണം കയിഞ്ഞിട്ട് കൊറായ്യോ?
ആഹ്.
ഐശേ പിന്നെ വീട്ട്ലാരൊക്കെണ്ട്?
ഇവിടെ വാപ്പായുമ്മായും അനിയത്തിയും ഞാനും
ആഹ് ഐ ശരി ഇപ്പൊ വീട്ടിലാണോ ഐ ശരി ഏഹ് എ പിന്നെ ഹസ്സ് ഇവിടെള്ള ഇവിടെള്ളളാ?
അല്ല ലോങ്ങാ
ആ ഐശരി ഐശരി
ഉം
ങ്ങളോടെ ആരൊക്കെണ്ട്?
പിന്നെ ഇവിടെ ഉമ്മാ ഉബ അനിയത്തി ഞാനും ൻ്റെ പൊന്നാങ്ങളേം
ആഹ് ആഹ്
അവിടെ ഹസ്ബന്റ് വീട്ടില് ഉമ്മ ഉപ്പ അനിയൻ അനിയന്റെ പിന്നെ ഹസ്ബെൻ്റു ഞാ
ആഹ് ആഹ് ആഹ് നിക്കാനായിട്ട് വന്നാണോ?
പിന്നെ യാ
ആഹ് ആ നിക്കാൻ വേണ്ടി വന്നേണോന്ന് വീട്ടിലേക്ക്
അതെയതെ നിക്കാവാണ്
ആഹ്
പിന്നെ?
അടുത്ത തന്നെയാ അയച്ചത് ദൂരാണോ?
അല്ല അല്ല കോറച്ച് ഇവാടെ അടുത്ത തന്നേണ് ഒരു അരമണിക്കൂറോണ്ട് പോയി വരാം.
ആഹ് ആഹ്
തൊട്ടടുത്തെന്നേണ് കൊഴപ്പല്ല
ഉം ഉം
ഉം
അനിയത്തി പഠിക്കാണോ
ആഹ് ഓള് പഠിക്ക
ഉം എന്താ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞോ?
ആഹ് പ്ലസ്ടു എ അല്ലല്ല ഓള് ഏഴ് റ്റൊള്ളൂ ചെറുതാ
ഏഴാം ക്ലാസ്സിലാ
ആഹ്
ഏഴാം ക്ലാസ്സിലാ
ആഹ് ആഹ് ഉം പിന്നെ ഉം ബേബി ഒറങ്ങിട്ടില്ലേ
ഇല്ല ഒണന്ന് കെടക്കാ
അഹ് ശരി ഒറക്ക് ഇല്ലേ
ഏഹ്
ഒറക്കില്ല ആക്ക്
എന്തോ
ഒറക്കില്ലേ ബേബിക്ക് ആഹ് അതെല്ലാ മക്കക്കും അങ്ങനെ തന്നേയാണ്. ശരിയാ പിന്നെ മോളാണോ?
രാത്രി പന്ത്രണ്ട് ഒരു മണിയാവും ആ മോള രാത്രി പന്ത്രണ്ട് ഒരു മണിയോളാവും ഒറങ്ങാൻ
ഓഹ് അ അത് ഒറക്ക കമ്മി ആയിരിക്കും ഇനി വലുതായാലും അങ്ങനത്തായിരിക്കും.
ആണല്ലേ
ഇവിടെന്റെ മോളക്കങ്ങൻ തന്നേണ് ഒറക്കില്ല അവർക്ക് കളി മാത്രാണ്
ആഹ് ആഹ്
എന്റെ മോള് പിന്നെ അധികം അങ്ങനെ തന്നെ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു ഒറക്കൂല്ല്യാ ഒന്നുല്ല്യാ ഇപ്പഴും അങ്ങനെ തന്നെ ഇപ്പൊ കരച്ചിലില്ല പക്ഷെ പകരം കളിയാണ്
ആഹ് ആഹ് ഇവളും അങ്ങനെ രാത്രിയില് ആ ജനിച്ച സമയത്തൊട്ട് വീട്ടിൽ വരുമ്പോഴും എല്ലാം ഭയങ്കര രാത്രിയിൽ ഒട്ടും ഉറക്കത്തില്ല ഒട്ടും ഉറക്കത്തില്ല പകല് രാത്രി മുതല് നേരെ വെളുക്കുന്നവരെ ഇരിക്കണമായിരുന്നു ഒട്ടും ഒറങ്ങത്തില്ലായിരുന്നു എന്നിട്ട് കരച്ചോ എന്തെങ്കിലും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ആഹ് കരഞ്ഞോണ്ടിരിക്കും ഒറങ്ങത്തുല്ലാ പിന്നെ പകലാകുമ്പോഴ്‌ എല്ലാരും വരിയൊക്കെ ചെയ്യുമ്പോ പിന്നെ നമ്മുക്ക് ഒറങ്ങാൻ പറ്റ ത്തില്ല പകല് കൊച്ചിനെ കാണാനൊക്കെ ആരെലും ആരെലൊക്കെ വരും ഗസ്റ്റോ അവരെല്ലാർക്കും ആരെലുമൊക്കെ കാണും ഇപ്പ രാത്രിലും ഒറക്കവില്ല പകലും ഒറക്കാൻ പറ്റുല്ല- പിന്നെ അങ്ങനിപ്പോ ഇപ്പൊ അതുകൊണ്ടിപ്പം കൊറേ ആയല്ലോ ഇപ്പ മൂന്ന് മാസം ആയതോണ്ട് ഇപ്പ അങ്ങനെ വലുതായിട്ട് ആരും വരാ തെകൊണ്ട് പകല് ഒറക്കവില്ല ചുമ്മാ കിടക്കാ എനിക്ക് പകല് ഒറക്കം വരത്തില്ല കിടന്നാലും
ഹാ ശെരിയാണ്-
എന്നാലും രാത്രിയാവുമ്പോൾ രാത്രി പന്ത്രണ്ട് ഒരു മണിയോളം ആവും ഒറങ്ങങ്ങണെങ്കിലും പകല് എനിക്ക് കിടന്നാലും ഇങ്ങനെ ഒറങ്ങാൻ പറ്റത്തില്ല എന്തോ ഒറക്കം വരത്തില്ല.
അയ്ശെരി-
അവിടെ എന്ത ഒരു കുഞ്ഞു കരയുന്ന സൗണ്ട്?
അത് പൂച്ചയാണെ ആഹ് ആഹ് പൂച്ച കുട്ടികളാണ്-
ഹൊ ആഹ് ആഹ് ആണോ?
മൂന്നാളുണ്ട് അപ്പൊ അവര് ഞാനിങ്ങട്ട്
എന്തോ?
ആഹ് ആഹ് ആഹ് ഞാനിങ്ങട്ട് ഇറങ്ങിയപ്പളെ അവർക്ക് ഫുഡ് കിട്ടാനാണ് ഫുഡ് കിട്ടാൻ വേണ്ടി കരയാ അവര്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ പക്ഷെ ഞമ്മള് ഇറങ്ങുമ്പോ അവര്ക്ക് അവര് വിചാരിക്കണ ഞമ്മളെന്തെലും കൊണ്ടുവരാണെന്ന്-
ആഹ് ആഹ്
ആപ്പ ച്ചിട്ട് കരയാ-
അങ്ങനെയല്ലേ-
ഉം.
ഉം.
പിന്നെ?
പിന്നെ വേറെന്താണ്? ഏഹ് -
ഹസ്ബൻഡിന്
ഹലോ- ഹസ്ബന്റ് വണ്ടിയുടെ കച്ചവട ഹലോ-
ആഹ് അത് ശെരി ആഹ് ആഹ് നാട്ട് തന്നെയോ അല്ല വിദേശത്താണ് അല്ലേ?
ആഹ് നാ നാട്ടിലാ-
ആഹ് അയ്ശെരി-
ഉം.
പിന്ന-
എന്റെ വാപ്പ വാപ്പയാണ് ഗൾഫില്-
ആഹ് ആഹ് അയ് ശെരിയാ അയ് ശെരി-
ആഹ്-
പിന്നെ എത്ര വരെ പഠിച്ചുണു?
ഞാന് ഫാഷൻ ഡിസൈൻ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ അക്കൗണ്ടിങ് എല്ലാം കഴിഞ്ഞു.
ആഹ് ശെരി കോഴ്സ് ചെയ്തിട്ടുണ്ടല്ലേ ഫാഷൻ ഡിസൈനിങ്ങിന്റെ?
ഏഹ് ആഹ് -
കോസ് പഠിച്ചിട്ടുണ്ടല്ലേ?
ആഹ് പഠിച്ചിട്ടുണ്ട്.
വർക്ക ഒന്നും ചെയ്തില്ല എന്നിട്ട്?
അപ്പഴത്തെ ക്ലാസ് പഠിത്തം കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് ജോലി ക്ക് വണ്ടി നോക്കാൻ മഴിക്കുമ്പോഴാണ് - പ്രഗ്നെന്റ് ആയി പ്രഗ്നന്റ് ആയപ്പോ പിന്നെ പി പ്രഗ്നന്റ് ആയി പ്രഗ്നെറ് ആയപ്പോ പിന്നെ പോവാന ഒന്നും പറ്റിയില്ലല്ലോ- ഇനിയിപ്പ കുഞ്ഞച്ചി ആവട്ടെ എന്നിട്ട് ആഹ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ഞാ ഫാഷൻ ഡിസൈനിങ്ങ് പഠിച്ചതേ-
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ സപ്പോർട്ട്ണ്ടല്ലോ- പിന്നെ ഇനിയിപ്പോ കഴിഞ്ഞാലും കൊഴപ്പില്ലേ എപ്പഴ വേണെങ്കിലും ചെയ്യാലോ?
ആഹ് ജോലിക്ക് ഇനി പോകുന്ന കൊണ്ടും ആർക്കും കുഴപ്പമൊന്നുമില്ല
ആഹ് ആഹ് ആഹ് അശരി
ഇപ്പൊ ഈ സ്വന്തായിട്ട് ഷോപ്പ് ഇടാനൊക്കെയാ ഞാൻ പ്ലാൻ ചെയ്യുന്നേ
ആഹ് അത് നല്ലതാണ് ഇപ്പൊ കൊറ പേര് അങ്ങനെ ചെയ്യണണ്ടല്ലോ ഓൺലൈൻ ഓൺലൈനിൽ കൂടെ ഒക്കെ പിന്നെ അപ്പൊ നല്ലൊരു അടിവ് തന്നെയാണ് നമുക്ക് അറിയണെന്നുണ്ടെങ്കിൽ കൈത്തൊഴില അറിയണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതെയാണ് അതാകുമ്പോ ആർക്കും ബുദ്ധിമുട്ടുംല്ല ഉം
അതെ അതെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ പൈസായ ഉണ്ട് ഏ
ചെയ്യണണ്ട് അവള് ഫാഷൻ ഡിസൈന ഒക്കെ ആയതാ
ആഹ് ആഹ് അത് ആഹ്
ഷോപ്പ് ഇട്ടിണ്ട് അവള് ഇപ്പ ഇങ്ങനെ സെൽസ് ചെയ്യുന്നുണ്ടായില് ഹലോ ഇടക്ക് പോണ് ണ്ട്ല്ലേ ആഹ് പിന്നെ എട ക്ക്
ആഹ് ആ ആ റേഞ്ചിന്റെ പ്രശ്ന ആയിരിക്കേ
അതെ
ഉം അങ്ങനെ ഷോപ്പൊക്കെ ഇട്ടല്ലേ
ആഹ് ഷോപ്പ്ട്ട് ഇപ്പൊ നല്ല അടിപൊള ഡ്രസ് കളക്ഷൻസ് ക്കെണ്ട്ട്ടോ നല്ലോ ഡ്രസ്സ് കോഡ് ആയിട്ട് നമ്മക്ക് ചെയ്യുന്നുണ്ട്
ആഹ് ആഹ്
ഉം
ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ പഠിച്ചത് ഹലോ
വേറെ പെന്താ
ആഹ് എനി കല്ല്യാണം നെയ്റ്റ് ആഹ് കല്യാണം ഇന്ന് നേരത്തെ കഴിഞ്ഞായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ണ് ഞാൻ പഠിച്ചത് ഉം അക്കൗഡിംഗും ഫാഷൻ ഡിസൈ ങ്ങും ഒക്കെ കല്യാണം കഴഞ്ഞിട്ടാണ് പഠിച്ചത്
ആഹ് ആഹ് ആഹ് ഇനിപ്പ കഴിഞ്ഞാല് പോവാലോ
ആഹ് അത് അതന്നെ എന്നാല് വെച്ചക്കട്ടെ
ആഹ് ആഹ് വച്ചോളി ഓക്കെ